അതെ എന്തായി ഡ്രൈവിങ് ഒക്കെ എങ്ങനെണ്ട്?
പറയൂ
എന്തായി ഹലോ എച്ചിടലൊക്കെ എന്തായി
ആ
ഹലോ എച്ചിടല് എങ്ങനെ എന്തായിന്ന്
എച്ച് ഇന്നിട്ട് പിന്നെ കൊഴപ്പില്ല, അങ്ങനെ പോന്നുണ്ട് ആ പറ്റനുണ്ട്, എട്ടിടാനും പറ്റനുണ്ട് കൊഴപ്പില്ല ഉം ആ, റോഡ് ടെസ് കഴറഞ്ഞ്, റോഡ് ടെസ്റ്റ് കഴിഞ്ഞിട്ട്, ഇന്ന് റോഡിന് പോയി ത്തിയാ ആ പിന്നെ മോൻ വിളിച്ചീന്നാ മോമു വിളിച്ചോ
ആഹ് മോൻ വിളിച്ചിരുന്നേ ഇക്ക വിളിച്ചാ ഇന്ന് ഇക്ക വിളിച്ചില്ലേ
ഇക്ക രാവിലെ വിളിച്ചിന്ന് ഇനി രാത്രി വിളിക്കണ ടൈം ആവണള്ളോ
മോനോടാ പഠിക്കാ
ആഹ് ഓനതാ പഠിക്കണ്
ഓൻ പഠിക്കണ് മറ്റോൻ വന്നാ
ഓൻ പഠിക്കണെ മ റ്റവൻ വന്നിട്ടില്ല
ആഹ എന്തായി ഭക്ഷണം കഴിച്ച
വന്നിട്ടില്ല
എല്ല ഭക്ഷണം കഴ
ദർശനം കഴിച്ചാ
ഞാന്റെ ഭക്ഷണം ഇക്ക കഴിച്ചു എല്ലാരുടെതും കഴിഞ്ഞ് അല്ലടി നിങ്ങൾ ടെസ്റ്റിന് ഡേറ്റ് മാറ്റണുണ്ടോ ഇനി
ഡേറ്റ് മാറ്റണൊന്നും ഇല്ല്യാ
ആ ഡേറ്റ് മാ
ഞാൻ മാറ്റണില്ല ഓര് രണ്ടാളും മാറ്റൂന്ന് പറഞ്ഞീന്ന് ഇനീം ഇട്ടിട്ട് പടിയണ എന്നുണ്ടെങ്കിലേ മാറ്റൂലന്ന് അറിഞ്ഞീന്ന്
ആ കാരണം നിങ്ങള് ഇനിയിപ്പോ പറയാ ഡേറ്റൊക്കെ ഇനിയും ആ
പിന്നെതല്ലേ ഉം ശനിയാഴ്ച എന്താണ് ഇവിടെണ്ട് റോഡ് ക്ലാസ് ഉണ്ട് ഓർക്ക് അപ്പ അയിന് ഇതിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ റോഡ് ക്ലാസ്സിന് ഓര് പോയിട്ട് ഓരുക്ക് ഒപ്പിട്ട് കിട്ടിയാല് ഓര് പിന്നെ അതുവരെയക്കും പിന്നെ സ്ലിപ്പ് എടുത്ത് കാണ്ട് ഓടണ്ടി വരും
ആ പിന്നെ
ഉം അങ്ങനെ പർഞ്ഞീന്ന് മറ്റോളർഞ്ഞീന്ന് ഞാനങ്ങനെ നോക്കട്ടെ ന്നൊക്കെ ഞാൻ ഞാൻന്ന്ട്ടോക്കി എച്ചിട്ടോ ക്കി എച്ചിടാൻ കൊയപ്പല്ല
ആ
ഉം എച്ചിടാൻ പറ്റ്ണ് ണ്ട് ഏ
ഗ്ലാസ് കൂടെ നോക്കാൻ പറ്റ്ണില്ലേ
ആ അയിന്റെ തന്ന രണ്ട് കണ്ണാടി കൂടെക്കെ അ് ഞമ്മക്ക് അങ്ങനെ നോക്കണ്ട ആവുസ്യ ല്യ
ആ
ഇപ്പൊ ഓര്ബട്ന്ന് പഠിപ്പിച്ച് തര്നത്
ആ
പിന്നെ അങ്ങനെണ് കമ്പിണ്ടല്ല ക
ആ ആ കമ്പി തട്ടാതെ
ആ അ ല്ലാ ഒര് കമ്പിന്റെ അ് ഫോണില് എത്തുമ്പം ഫസ്റ്റ് കാ മ്പിന്റെ കോണില് എത്തുമ്പോ പിന്നെ ഫ് ഫുള്ള് വലത്തോട്ട്ക്ക് തിര്ച്ച മുഴ് വനും വലത്തോട്ട് തിരിച്ചിട്ട് പിന്നെ എന്താണ് ഇത് ചവിട്ടിക്കാണ്ട് ക്ലച്ച് ചൗട്ടീട്ട് റിവെസ്സ് ഇട്ടച്ച്ട്ട് ഏഹ് ഇതാക്ക ഫുള്ള് തിക് തിരിച്ച് ഇട്ട് ഇട്ടക്ക വല്ത്തോട്ട് എന്നിട്ട് ക്ലച്ച് ഉം ക്ലച്ച്മലും പിന്നെ അയ്ന്റെ എന്താണ് ബ്രേക്മ്മലും മാത്രം നമുക്ക് ചവ്ട്ടാൻ പാടോള്ളൂ ഒന്നില പിന്നെ റിവേഴ്സും മാത്രം ഞമ്മക്ക് ഇത് മാറ്റാൻ കീറ് മാറ്റാണ്ട പറ്റൊള്ളൂ
അല്ലാ ട്ടെച്ച് ആൾക്കാർക്കൊക്കെക്കഹ് ആയാ ടെസ്റ്റായാ
അറീല്ല കൊറേ കുട്ട്യേൾക്ക് ടെസ്റ്റ് അയ്ക്ണ് ആഹ് കൊറേ കുട്ട്യേക്ക് ഒക്ക കൊറെ കുട്ട്യേൾക്ക് അയ്ക്ണ് കൊറച്ചാൾക്കാർക്ക് നാളേയ്ണ് ഏഹ്
ഇങ്ങള് ചെന്നേന്തേസം. പൊട്ട്യേരുണ്ടോ അവ്ടെ
ചെന്നീന്റെസം ആഹ് രണ്ട് മൂന്നാൾക്കാര് വന്നീന്ന് അപ്പോര് പറ്ഞ്ഞ് പൊട്ടി ഹ് ന്താണ് പൊട്ടിയിട്ട് ഇപ്പൊ രണ്ടാമത്തടുത്താണ് അഹ് പൊട്ടി ന്ത്യെ
ട്ടോടോ ഒന്ന് പൊട്ടിയ രണ്ടാമത് പൊട്ടോ എത്രേ
രണ്ടട്ടം മൂന്നട്ടം മള റോട്ട്മ്മലാണ് പൊട്ട ചെലോല് റോ പൊട്ടുംമ്മ പൊട്ടുല്ലോ എട്ട് ഇട്ടിട്ട് എച്ചിട്ടിട്ട് റോട്ട്മേ പൊട്ട്ണോല്ണ്ട് ആ ഒപ്പ റോട്ട്മേ പോലീസുകാര് ഒപ്പം ഇരുന്നിട്ടല്ലേ
ആ പോലീസുകാരുണ്ടാവലോ അപ്പൊ ഓല കാണുമ്പോ ചെില പെണ്ണുങ്ങൾ ബോധം കടുത്ര ഇതില്ല ആ വെറക്കത്ര ചില പെണ്ണുങ്ങള്ൾ
ആ പോലീസുകറെ മുന്നിൽുണ്ടാവുമ്പോ നമ്മുക്ക് പോലീസുകറെ കാണുമ്പോ പേടിയള്ളവർക്ക് മ്മൾ കൂളായിരുന്നാ കൂളായി കിട്ടും ഞമ്മക്ക്
പക്ഷെ പറഞ്ഞിട്ട കാര്യം എല്ലാരും ഞമ്മളെ പോലെ ആാവൂല
ആ അതന്നെ
പിള്ളരല്ലേ
ആ ഞമ്മള് ഒരു ല്ലാതെ കൂസലും ഇല്ലാതെ അങ്ങനെ കൂ ല്ലല്ല ഞമ്മക്ക് ധൈര്യത്തില് ധൈര്യം ന്ന് പറഞ്ഞാ ഒരു പേടില്ലാത്ത പോലെ നമ്മുക്ക് ആവും ഇത് ഞമ്മക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ അങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ കിട്ടും പിന്നെ
ഇനി ന ഇനി ഞങ്ങക്ക് പഠിക്കാൻ പോവാൻ വയ്യ ഇനി ഞങ്ങക്ക് പഠിക്കാൻ പോവാ വയ്യ എന്നുള്ളതിൽ തയ്യ സി
ആ ഞാൻപ്പ തന്ന കഴിഞ്ഞ് ഈ കടമ്പ അങ്ങട് കടന്ന് കിട്ടി ട്ടിഎങ്കിൽ ചിട്ട് നിക്കാണ് നാളെ നീ നാളെ രാവിലെ ലൊള്ളോ പത്തരയര ഉള്ളു
അത് ശരി എത്ര മണിക്ക്
ആറ് മണിക്ക് തൊടങ്ങിട്ട് പത്തര വരെ മോൻക്ക് ട്യൂഷൻണ്ട് ഉ ഇന്ന് പോയി ഇന്ന് ട്യൂഷന് പോയില്ല ഉമ്മ ഇമ്മ അർജന്റീനന്റെ കളി കണ്ടിരന്ന്
അതല്ലേ പറഞ്ഞത് ഇന്നലെ എന്നോട് പറഞ്ഞത് നിങ്ങള് വെച്ചു വൈയിക്കാണ് ഏ
ഉമ്മച്ചി അർജന്റീനന്റെ കളിയണ്ടിന്ന് ലവി മാസോട് ഉം
കുടാ
ഉമ്മച്ചി ആ ട്യൂഷന്റെ മാസോട് ഉമ്മച്ചി അർജന്റീനെ കളയണ്ടിര്ന്ന് മ്മച്ചി അർജന്റീനേന്റ കളിയണ്ട് ഏ ഓള്ള് വണ്ടീര്ന്ന്
അപ്പോ അനക്കരുന്നു അന്റെ പേര് പറഞ്ഞിട്ട് അത് ഒഴുവാക്കി
ഇജ്ജ് അർജന്റീന പന്ത്രണ്ടരായപ്പോതേന് കളി കഴിഞ്ഞിക്കണ്
അപ്പൊ ഇജ്ജോ ശരിക്ക് അനക്കാണ് ഇത് കളിപ്രാന്ത്
ആഹ് ഉമ് ഇന്റെ ഇന്റെ ടീം മെല്ലെ ഞാനീ അർജന്റീനന് ആരാധികയല്ലേ
മനസ്സിലായി ആ ഒറക്ക ഒഴിച്ചപ്പോ തന്നെ എന്നിട്ട് ഇന്ന ഇന്നല്ലേ ആ ആരും ഒണ്ടായ നമ്മള തടി കൊറ ഓ ഞാനന്നിട്ട് നേരത്തേ കേടന്ന് ഒറങ്ങീട്ട് ഞാനിന്നലെ പന്ത്രണ്ട്ണിവരെ രണ്ട്മണി
ഇസിഹാ തമ്പുരാനാണു മോനേ ഇസിഹ തമ്പുരാൻ അറിയോ
എല്ലാ എല്ലാ വേറെ നഞ്ചിത് വന്നിന്നാ
ആഹ് അഞ്ചത്തി കൊറെ മുട്ടായീം ചോക്ലേറ്റ് റ്റ് പിസ്താ ഉമ്
ഏങ് എന്നിട്ട് എപ്പ പോ എപ്പളോ വന്ന്
ഞാൻ പേര് ഏഹ്
ഞാനിന്നല അനൊട് വിളിച്ചല്ലാ ഐദ്യ ഏങ് എന്താക്കാൻ വേണ്ടീട്ട് അപ്പം ഇജ്ജ് എവിടെയായിരുന്നു
ആഹ്
ആഹ് ഇമ്മ എന്താ പറയല്ല് ഇമ്മാന്റെ എന്താടി അസുഖം
ഇമ്മ പിന്നെ നോക്കീട്ടൊന്നുവില്ല ഞ്ഞ ഈ മാസം നോക്കിട്ട് പിന്നെ അങ്ങനൊന്നും കണ്ടിട്ടില്യാ
പുയാപ്പ്ളാ ടെൻഷൻ മാറിയ
ടെൻഷൻ മാറണ്
ആഹ് എന്റെ അന്വേഷണം പറഞ്ഞോണ്ട്
പുയ്യാപ്പളക്ക് പണി ആയിട്ടില്ലല്ല
അതെന്ത്
പണി ഒന്നാതീ മുതലുള്ളൂ
ആഹ് അപ്പൊ അനിക്ക് സുഖവായ് ടെൻഷൻ മാറ്റാ ഇജ്ജ് ഉണ്ടല്ലോ
അയിന് അങ്ങനെ ഇപ്പ രണ്ടുര് മൂന്നേര് വിളിച്ചോടോ
ആഹ് ഞാ പണിക്ക് കേയറിയ രാവിലെന്നെ
അള്ളാ അപ്പൊ പിന്നെ എനിക്ക് എനിക്ക് പുറതെ ഞാൻ നി ഇങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എപ്പൊളിച്ചാഴഞ്ഞാെറുതെടാണ് കേക്കാരന്ന് അപ്പനോട് അപ്പൊ ഞാൻന്നാ വിളിച്ചണ്ട് പറഞ്ഞി
വിളിക്കാണ്
വെറുതെ പറയാ പണിക്ക് പോയാ പിന്നെ ആളെ രണ്ടു പേര് വിളിക്കള്ളോ നേരം വെളുക്കുമ്പോ വാട്സആപ്പിൽ കുറച്ച് മെസേജ് ആയക്കും ക്കും പിന്നെ അപ്പൊ ഒരു വിളിയും അത്ര തന്നെ
ഇ എന്റെ അന്വേഷണം പറഞ്ഞണ്ട് അപ്പൊ പറയും ഓള് ന്നെ പറ്റിച്ചതാണത് വരാ വരാ പറഞ്ഞാണ്ട്
ആ എന്ന എന്നോട് പറയും പോയി പണി നോക്കാൻ പറയോളോട് ഓളിനോട് എന്നും വരാ വരാന്ന് പറയല്ലാതെ ഓള് ഞാൻ ഇവിടെ ആറു മാസം നിന്നിട്ട് ഓള് ഇങ്ങട് അ കടന്ന് നോക്കിയാന്ന് പറ
ഇനിക്ക് വില വേണം അതാണ് കടന്ന് നോക്കാഞ്ഞേ പറഞ്ഞെ അതാ
എനിക്ക് നേലയാണ് നലയല്ല ആന്ന്
നിങ്ങളെ റമ്പൂട്ടാൻ ഇട്ട അത്രയും ചെലവായില്ല
എത്രപ്പോ റംബോട്ടാൻ ഇണ്ടായി പോയി
ഞാൻ റംമ്പൂട്ടൻ ഞാൻ വന്നക്ക് കുറേ റംമ്പൂട്ടാൻ തെരണ്ടി വരേല്ലോ
ആ ആ നൻ ക്കും കിട്ടീന്ന് അനക്ക് അത് തിനാന്നുള്ള ഭാഗ്യയോഗല്ല്യ
അതാ പറഞ്ഞത് റംമ്പൂട്ടാനില്ല ആളുല്ല അതാണ് ആ റോഡ് കാണാനുള്ള പൂതിയത്ര ഓ രണ്ടു വരാന്ഒന്ന
അപ്പൊ ഇജ്ജ് ആ റോഡ് ഉണ്ടാക്കിട്ടേസല്ല കുരിപ്പേ ഇങ്ങട്ട്‌ വന്നത്
ദേ അന്റെ ആ കട്ടട്ടിട്ട് വന്നിട്ടി ലല്ലോ കട്ടട്ടിട്ട് വന്നിട്ട് പിന്നെ റോഡ് ശരിയാക്കിയിട്ടില്ല അന്ന് അന്ന് പണി നടക്കണ് എത്ര പോരായി നമ്മള് കണ്ടിട്ട് ബി എം മോ വന്ന് പോയ പോലെ ബി എം രാജാസിനെ പിന്നെ ആളൊരു വിവരുംല്ലല്ലോ അല്ല ഇനിക്ക് എ പെരുന്നാൾ ആവുമ്പോ ഹായി വിടുന്ന ഒരു കുത്ത വിടണാണ് ആള് ഇനിക്കൊരു വിവരവും ഇല്ല എന്ത് പറ്റയാവോ സീനാ സമിനാൻറ് എന്നൊരു വിവരം ഇല്ല
മം
പിന്നെ
അപ്പൊ അങ്ങനെയാണ് കഥകൾ അങ്ങനെയാണ് ആ ഞാനണ്ട് താറ് ബുക്ക് ചെയ്തിട്ട് ഹഹ
ആ താറല്ല ഏ വണ്ടി താറില്ല
താറേ
ആ ഇന്റെ ഇഷ്ട വണ്ടി
അത് ശെരി അനക്ക്തൊന്നും അറിയില്ലടി
വണ്ടി ന് പേരൊന്നും അറിയില്ലല്ലേ ആഹ അതാണ് പ്രശ്നം ഏ
ഇക ആക അറി ണത് കേന് വണ്ടിയാണ് കറുപ്പ് ഹ പിന്നെ ഒരു ചോ എനിക്ക് എന്റെ കാക്കുന വണ്ടി ഇക്കരു ചോപ്പും അറിയാ വണ്ടി ആ ചോപ്പും കറുപ്പ് മ്മളെ എ ളെ ഏ
ചുവപ്പ് വണ്ടി നമ്മളെ പിന്നെ
പിന്നെ പിന്നെ ഇപ്പത്തെ വെള്ള വണ്ടി അറിയാ ഹ
അതെതാ
അപ്പൂതിയാൾക്കാരെവണ്ടി
ആഹ ആ ആ വണ്ടിയ ആണല്ലേ
ആ വണ്ടികളൊക്കെ എനിക്ക് പരിചയം ഉള്ളൂ പു നീജി വണ്ടി എടുക്ക് നമ്മുക്കൊന്ന് പഠിക്കണം
ഞാൻ വണ്ടി എടുത്തിട്ട് വേണം ഞാന് ബുള്ളറ്റ് എടുക്കണം ഉം നിക്ക് ബുള്ളറ്റ് അടി നല്ലത് സ്കൂട്ടിനെക്കാട്ടി ഓടിച്ചാ സുഖണ്ട്
ശരിയാണ് എന്നെ താങ്ങുലെ
എന്ന
പിന്നെ താങ്ങീട്ടല്ല ഗീറ് ഉള്ളതാണ് ഞമ്മക്ക് സുഖ ഓടിച്ചാന്
ഏറ്റവും നല്ലതാണ്
ആഹ സ്കൂട്ടിനെക്കാട്ടി സേഫ്റ്റി അതാണ് സ്കൂ കുട്ടിലെക്കാട്ടെ നല്ലതും അതാണ്
ഞാൻ വിളിക്കട്ടാ
കോട്ട
ഞാൻ വിളിക്കട്ടാ
ആഹ
ആഹ്